ഈ നമ്മടെ ഈ ലോകത്ത് സോഷ്യൽ മീഡിയ കൊറേ മാറ്റങ്ങൾ സോഷ്യൽ മീഡിയേനെ പറ്റിയിട്ടാ സംസാരിക്കാണെങ്കില് ഈ സോഷ്യൽ ആദ്യ സോഷ്യൽ മീഡിയാന്ന് ഇള്ളത് കൊണ്ട് ഇപ്പോ നമ്മള് ഉദ്ദേശിക്കണെ അതല്ല
സോഷ്യൽ മീഡിയാ എന്നുള്ളത് കൊണ്ട് ഉപയോ ഉദ്ദേശിക്കുന്ന ലോകത്തി സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങള് ലോകത്തിന് ഉണ്ടായിട്ടുണ്ട് ലോകത്തിന്റെ ഏത് മൂലയിലും ഏത് കോണിലും നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ വ എല്ലാവർക്കും അത് ത്താനും അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങളും സോഷ്യൽ മീഡിയയില് നമുക്ക് ഒരു പ്രയാസം ഉണ്ടായപ്പോ ഒരുപാട് വാർത്ത കേക്കുന്നതാണ് ലോകത്തിന് ഒരുപാട് ചെലവ് വേണ്ടി വരുന്ന ഓലെ കാര്യങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പിരിവെടുത്തിട്ടും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിലൂടെ സോഷ്യൽ മീഡിയക്ക് ഉപയോഗങ്ങൾ ലോകത്തിൽ ഉണ്ട്
അതേ സമയത്ത് തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കുറെ നമ്മക്ക് പോസിറ്റീവ് ഉണ്ടാവുമെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവു എന്നുള്ളത് ശരിയാണല്ലോ പക്ഷേ ഈ കൊറെ അധികം കൊലപാതകം തുടങ്ങിയ കൊറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നമ്മക്ക് ഇണ്ടാവുന്നുണ്ട്.
തീർച്ചയായും തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സൈഡ് എഫക്ട്സും അതുപോലെ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ഈ സാമൂഹ്യ മാധ്യമങ്ങള് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് വ്യക്തികളും ഇന്നുണ്ട് എല്ലാ കാര്യങ്ങളും പോലെ തന്നെ ദുരുപയോഗം ചെയ്യും, സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടായത് കൊണ്ട് അതില് ഒരുപാട് ഉപദ്രവും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയൽ ഉള്ള് നടക്കുന്ന ഗൂഢാലോചന അല്ലെങ്കിൽ റേസിസം പോലുള്ള വർഗീയ വാദങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ആളുകളെ താഴ്ത്തി പറയാനും അല്ലെങ്കിൽ ഒര് ഒരു വിഭാഗം ആളുകളെ പൊക്കാനും അതുപോലെ അവർക്ക് വേണ്ടി അവരുടെ രീതി രീതിയിൽ അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എല്ല എന്നല്ല ഒരുപാട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്.
എടുത്ത് നോക്കാണെങ്കില് പണ്ട് നമ്മളൊരു ഇപ്പോ ഈ വേൾഡ് കപ്പ് നടക്കണ്ട ടൈം ആണല്ലോ പണ്ട് ഒരു വേൾഡ് കപ്പ് ഏതേലൊരു ടീമ് ജയിച്ചുന്നുള്ളത് നമ്മൾ കേരളത്തിൽ അറിയണം എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ പത്രം വെരുന്നതു വരെ കാത്തിരിക്കേണ്ടി വരും ഏകദേശം മണിക്കൂറോളം കാത്തിരിക്കണം പക്ഷെ ഇന്നിപ്പോള് നമ്മള് അമേരിക്കയിൽ നിന്ന് നടക്കുന്ന വേൾഡ് കപ്പ് ഇവിടെ തത്സസമയം ഇരുന്ന് കണ്ടോണ്ടിരിക്കാണ്.
ഉം അത് തന്നെ സോഷ്യൽ മീഡിയൽ ഒരു
എത്രത്തോളം വളരുന്നു
സോഷ്യൽ മീഡിയേടെ ഉപ് ഉപയോഗം എന്ന് പറയുന്നത് വളരെ രീതിയിൽ തന്നെ ഇന്ന് മനുഷ്യർ ആവശ്യമുള്ളതും സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു യുഗം ഇന്നത്തെ സമൂഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊര് രീതി ത്തിലേക്ക് സോഷ്യൽ മീഡിയാ വളർന്ന് കഴിഞ്ഞു കാരണം ഇന്നത്തെ നമ്മൾ ഈ വേൾഡ് കപ്പ് പോലുള്ള എല്ലാ സ് സംഭവങ്ങളും യുദ്ധമായാലും നമ്മളീ എവിടെ നടക്കണ്ടാലും നമുക്ക് തത്സമയ ഇരുന്ന് കാണാൻ കഴിയുന്നതും അതുപോലെ ഒരുപാട് ഉപയോഗങ്ങൾ സോഷ്യൽ മീഡിയക്ക് ഇണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇല്ലാത്തരു യുഗം അല്ലെ സോഷ്യൽ മീഡിയയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നത്തെ സമൂഹത്തിന് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ടും അതിന് കഴിയാത് മറ്റൊരു രീതിയിലേക്കും സോഷ്യൽ മീഡിയാ ഇന്നത്തെ സമൂഹത്തെ സ്വാധീനിച്ചു കഴിഞ്ഞു അതുകൊണ്ടു തന്നെ സോഷ്യൽ മീഡിയേടെ ഉപയോഗം വളരെ വലുതാണ് അതുപോലെ സോഷ്യൽ മീഡിയക്ക് അതിൻ്റെതായ പ്ര പ്രശ്നങ്ങളും ഉണ്ട് അത് മനസ്സിലാക്കി ഏതാണ് നല്ലത് ഏതാണ് ശരിയെന്ന് ഇത് അറിഞ്ഞ് ഉപയോഗ്
എന്നതിൽ നമ്മളെ ഈ ജനങ്ങൾക്ക് തെറ്റ് പറ്റുന്നുണ്ടോ എന്നുള്ളതിലാണ് ഇപ്പൊ നമ്മള ഒരു വലിയ, വലിയ ഒരു എഏട്ടുകാലം തന്നെ പറയുന്നുണ്ട്, ഇന്നൊരു- കാര്യം നമുക്ക് അതിന്റെ സത്യം- ഏതാണന്ന് മനസ്സിലാക്കണം- എന്നുണ്ടെങ്കിൽ അദ്ദേഹം, പത്രത്തിനെ കുറിച്ചിട്ടാ- പറയണുന്നത്. സത്യം ഏതാണെന്ന് മനസ്സിലാക്കണ എന്നുണ്ടെങ്കിൽ, എല്ലാ പത്രവും എടുത്തു വായിച്ചിട്ട് അവസാനം- നമ്മളില് നമ്മള ഒരു ധാരണയിൽ- കത്തണം അതായിരിക്കും സത്യം, എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ- പ്രബന്ധത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോ ഈ ഫേക്ക് ന്യൂസ്- പോലെയുള്ള പല കുറെ ഒട്ടനവധി ന്യൂസ് ചാനലുക നമ്മക്ക്, കേരളത്തിൽ തന്നെ ഉം അത് ഒരു ചാനല് കൊടുക്കുന്നതല്ലായിരിക്കും, മറ്റേ ചാനൽ കൊടുക്കുന്നത്. അതെ പിന്നെ ഒരു ഒരാൾ, പറയുമ്പോ അയാള് എന്താണ് ഉദ്ദേശിച്ചത്. അത് വേറെ രീതിയിലൂടെ- വളച്ചൊടിച്ച് പറയുന്ന- രീതിയിലൊക്കെ- നമ്മള കേരളത്തി തുടന്ന്- ഇടക്കിടക്ക്,
ഈ സോഷ്യൽ മീഡിയല്- എല്ലാവരും ആഗ്രഹിക്കുന്നത്- പോപ്പുലാരിറ്റി, സോഷ്യൽ മീഡിയ, എല്ലാവരും യൂസ് ചെയ്യുന്നതിന് തന്നെ യൂസ് ചെയ്യുന്നുള്ള, പ്രധാന കാരണവും പോപ്പുലാരിറ്റി ഉദ്ദേശിച്ചമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സോഷ്യൽ- മീഡിയയിൽന്ന് എന്ത് തരത്തിലുള്ള വാർത്ത കിട്ടും. പയാലും അത് അവർക്ക് വേണ്ട- രീതിയിൽ വളച്ചൊടിക്കാൻ, അവർ ശ്രമിക്കുന്നു അതുപോലെ മിസ്ഇൻഫോർമേഷൻ ആയാലും ഒരുപാട് ഫേക്ക്. ന്യൂസസ് ആയാലും ഇന്ന് സ്പ്രെഡ് ആവുന്നതിനുള്ള പ്രധാന കാരണം. ഇത്തരത്തിലുള്ള അവരുടെ ഈ പോപ്പുലാരിറ്റി ഉുള്ള ആഗ്രഹവും, സ്വാർത്ഥതയും അത്യാഗ്രഹവും, തന്നെയാണ്. ഒരു ഒരു ദിവസം.
നമ്മുടെ ഈ കൊറോണക്കാലത്തിന് ശേഷം ഈ- സോഷ്യൽ മീഡിയ വളരെയധികം ഉയർന്നു നിന്നക്കണെന്ന് തോന്നണ്ടല്ലേ.
അതെ അതെ കാരണം കൊറോണ കാലത്ത്ന്ന് പറയുന്നത്, ലോക്ക്ഡൗൺ സമയത്ത്- സോഷ്യൽ മീഡിയ എല്ലാ വ്യക്തികളും ആശ്രയിച്ചിരുന്ന ഒരു, സമയമാണ് കാരണം അവർക്ക്, അതല്ലാതെ മറ്റൊന്ന്- മറ്റൊരു ടൈം പാസിന് മറ്റൊരു സമയം സംഭവം അല്ലെങ്കിൽ പുറ- ഇത്തക്കും ഇറങ്ങാനും കഴിയത്തത- കൊണ്ട് തന്നെ എല്ലാവരും ഈ- സോഷ്യൽ മീഡിയയിലേക്ക് - ക്ക് അട്രാക്ഷന സോഷ്യൽ- മീഡിയയിലേ-
ആഹാ വളരെ കൊറേ അധികമാണ്. കണ്ട് എനിക്ക് വത്യാസ ഇവര്- തന്നെ പലരും അങ്ങോട്ടും, ഇങ്ങോട്ടും പലതും. ഇതാക്കുകയും അത് കേരളത്തില ഒരു ദൃശ്യമായി മാറുകയും അതി- ചിലര് വലിയ ഡ്രഗ്, ഡ്രഗ്സ്ന്- അടിമയാകുക, അതുപോലെ ഈ- സ്ത്രീകളെ- ലിംഗധിക്ഷേപം ചെയ്യ, തുടങ്ങിയ്യ കാര്യങ്ങൾക്കൊക്കെ, ഇണ്ടാവുന്നുണ്ട് ഇതൊക്കെ നമുക്ക്- സമൂഹത്തിന്റെ ഇടയില്- ഒരു ഒരുള സ്വാധീനിക്കാൻ- ചാൻസ് ഉള്ള കാര്യല്ലേ? പൊതുവേ പിലയിലെ- ഇൻഫ്ലുവൻസേഴസ് നമ്മള് പറയാറുള്ളത്, അപ്പോ ഇതൊക്ക- ഫ്രണ്ട്സ് ആയിട്ട് എടുക്കുമ്പോൾ- സമൂഹത്തിന് വിപത്ത് ഉണ്ടാവാൻ സാധ്യത. ഉണ്ട്
തീർച്ചയായും ഇന്നത്തെ ഈ ഇന്നത്തെ ഈ സമൂഹം മുഴുവൻ- തന്നെഈ സോഷ്യൽ മീഡിയയെ ഇമിറ്റ്- ചെയ്യുന്നീതിക്കാണ് അതിലുള്ള സോഷ്യ മീഡിയ പേഴസണാലിറ്റസ്, ഇൻറർനെറ്റ് പേഴസണാലിറ്റീസ്, ഇവരൊക്കെ- കണ്ട് ഫാഷന ആയാലും അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലിയിലൊക്കെ അവരുടെ രീതിയിലേക്ക് മാറ്റ. റ്റ വരുത്താനാണ് ഇന്നത്തെ സംഭവം ശ്രമിക്കുന്നത് അുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസേഴ്സായാലും, യൂട്യൂബേഴ്സായാലും. അവരുടെ വാദങ്ങളും, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളും, അതുപോലെ, അവർ അംഗീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇന്നത്തെ- സമൂഹത്തിൽ ഒരുപാട് പേർ ഒരുപാട് പേര്ങ്ങനെ വളർന്നു- വന്നവരുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടു- ചിട്ടും ഗെയിം മേഖലയാലും, ഇൻഫലെൻസർ, കണ്ടന്റ്കിരിയേഴ്സ് ആയാലും, അവരെല്ലാം വളരെ രീതിയിൽ- വളർന്നു വന്ന് അവരുടെ ജീവിതം- നല്ലൊരു നീലയിലേക്ക് എത്തിച്ചെങ്കിലും, പക്ഷെ അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർ കണ്ടുപഠി- ക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു.
ഇതിന് കൂടുതൽ പൈസ- കിട്ടുന്നുണ്ട് എന്നറിഞ്ഞിട്ടായിരുന്നു- പലരും അവയിലൊക്കെ എല്ലാം- ചേർക്കറിയത് പക്ഷേ ഇന്ന്, ഇപ്പോ അയിൽ നിന്നും പക്ഷെ ആ വരുമാനമല്ലാംരുന്നത്. പരസ്യങ്ങളുടെയും മറ്റെല്ലാംണ്. അപ്പോ? അന്ന് പിന്നെ എങ്ങനെയാണ്- നോക്ക നല്ല പരസ്യങ്ങൾ. ഉം കാണുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ ഇനിയിപ്പോ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഒരു വീഡിയോ പത്ത് മിനിറ്റിന് വീഡിയോൽ തന്നെ അഞ്ചും പത്തും ആഡ്സൊക്കെയാണ് വരുന്നത്
തീർച്ചയായും അതൊരു ബിസിനസ് സ്ട്രാറ്റജി പോലെയാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗപ്പെട്ടിട്ടുള്ളത് കാരണം ഒരുപാട് ഒരാളെ ഇർറ്റേറ്റ് ചെയ്യുമ്പോ ഈ ആഡ്സ് കൊണ്ട് ഒരാൾ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അവർ അവർക്ക് സബ്സ്ക്രിപ്ഷൻഓഫർ ചെയ്യും അതെടുക്കാൻ പോലും പറയേം ചെയ്യുമ്പോൾ വളരെ വലിയ എമൗണ്ടാണെങ്കിലും ആ ഇരിറ്റേഷൻ ഒഴിവാക്കാ വേണ്ടി ഒരാൾ സോഷ്യൽമീഡിയ നിര ന്തരമായി അഡിക്ഷൻ ഉള്ള ഒരാള് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ ഒഴിവാക്കാനും കഴിയില്ല അല്ലെങ്കിൽ ഈ ആഡ് കാ കാണാനും കഴിയില്ല എന്നൊരു അവ അവ ഒരു അവസ്ഥ വരുമ്പോൾ അവര് സബ്സ്ക്രിപ്ഷൻ്റെ എടുക്കണം അത് അവർക്ക് അതേ വലി ഈ പ്ലാറ്റ്ഫോമുമുകൾ ടെ ഓണേഴ്സിന് വളരെ രീതിയിൽ എന്ത് ചെയ്യു അവർക്ക് അവരുടേതായ പ്രോ വരുമാനം അവരതിലൂടെ കണ്ടെ എന്നാല് സത്യത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ നെഗറ്റീവ് അതും കൂടിയാ
നമ്മളുടെ ബുദ്ധിയെ ബാധിച്ചിട്ട് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബുദ്ധിയുടെ വികാസ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ കഴിയും ഇപ്പ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അല്ലെങ്കിൽ കൂട്ടുകാരുടെ എല്ലാം നമ്പറ് ഫുള്ള് കാണാപാഠായിരുന്നു ഇന്ന് ഒരു കുട്ടിയോട് ചോദിക്കുകയാണെങ്കിലവന്റെ സ്വന്തം അച്ഛന്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ഏ ഇതിനപ്പുറം നമ്പറുകൾക്കപ്പുറം ആരും ഇന്ന് നമ്പറുകൾ സേവ് ചെയ്തേക്കുന്നില്ല അതുപോലെ ട്രാൻസ്ലേഷൻ പണ്ടെല്ലാരും പഠിച്ചിട്ടായിരുന്നു അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കിയിട്ടായിരുന്നു അതെല്ലാം കണ്ടെത്തിയിരുന്നു പക്ഷെ ഇന്ന് ഇപ്പോൾ നമ്മള് വിരൽത്തുമ്പിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്നന്നെ നമ്മള് ബുദ്ധിക്കും ചെറിയ മങ്ങലേൽപ്പിച്ചിക്കണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നും
ഇല്ലില്ല അത് കിട്ടുന്നില്ല അത് കാരണം തീർച്ചയായും ഇത് മനുഷ്യൻ്റെ ശ്രമത്തിന് ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് എളുപ്പ പ്പം കിട്ടുകയാണെങ്കിൽ അതിനത്രേ അദ്ദേഹത്തിന് ശ്രമിക്കേണ്ടി വരുന്നുള്ളൂ ഇന്നത്തെ സോഷ്യൽ മീഡിയായിൽ ഇന്നത്തെ മൊബൈലുക ആയാലും എ ഐ പോലുള്ള സംഭവം എ ഐ പോലുള്ള സംരംഭങ്ങള്കൊണ്ട് ഇന്നെല്ലാം പോസിബിൾ ആയതു കൊണ്ട് തന്നെ അവരുടെ മനുഷ്യന് ശ്രമം കുറയുന്നു അവർക്ക് കൂടുതൽ ഏഹ് കൂടുതൽ എഫേർട്ടുകൾ ഒഴിവാക്കാൻ കഴിയുന്നു കാണാതെ പഠിക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇത്തരം ട്രാൻസ്ലേഷൻ ആയാലും പഠിച്ചെടുക്കുക എന്നുള്ളൊരു പ്രയാസം അവർ മാറുന്നത് കൊണ്ട് തന്നെ അവരുടെ ബുദ്ധി വികസനക്ക് ബുദ്ധിവികാസവും കുറയുന്നതായിട്ട് തന്നെയാണ് ഇന്നത്തെ പഠനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്
രണ്ട് മൂന്ന് വർഷത്തിന്റെ ഇടയിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ നല്ലതാണ് അല്ലെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ കുറെ പണികൾ കുറക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും പക്ഷെ അത് കാരണമായി ട്ട് കുറെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും അതുപോലെ ഓരോര്ത്തര് കൊറെയൊക്ക ദുരിതവും ഓരോ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തുന്നുണ്ട് അപ്പോ ഇതിന്റെ കടന്നുവരവ്
തീർച്ചയായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്ന്ന് പെട്ടെന്നുള്ള ഒരു ഈ കടന്ന്കയറ്റം ന്ന് പറഞ്ഞാൽ മനുഷ്യനൊരുപാട് തരത്തിലുള്ള നഷ്ടങ്ങളത് നൽകുന്നുണ്ട് കാരണം മനുഷ്യനവൻ്റെ സ്വാർത്ഥതക്ക് അവരുടെ കൂടുതല് സമയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം സം സംഭ ഇത്തരം വലിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളും വലിയ ചെലവേറിയ സംഭവങ്ങളും കണ്ടെത്തി അവർ അതിനെ ഈ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ജോലികളും അതിനെ ഏൽപ്പിക്കുന്നു സത്യത്തിൽ ഈ മനുഷ്യന്റെ ജോലികളെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇത് വലിയൊരു വെല്ലുവിളിയാവുകയും അവര് കരുതിയ പോലെ അവര് അല്ലെങ്കിൽ അവരെ പ ഇരുപത് കൊല്ലം പഠിച്ചിട്ട് അവരുടെ ഡ്രീം ജോലി ജോബ് അവർ കിട്ടുമ്പോൾ അതൊര് എ ഐ പോലുള്ള അല്ലെങ്കില് മനുഷ്യ നിർമ്മിത ഉപകരണം ചെയ്തോളും നിന്നെ ആ ശ്യമില്ലാന്ന് അവരോട് പറയുമ്പോൾ അവർ വലിയൊരു ട്രോമയിലേക്കും ജീവിതം അവസാനിക്കാനുള്ളയൊരു ചിന്തേയിലേക്കും അവരത് എത്തിക്കുന്നു എന്നത് സത്യമാണ്
ഉപകാരങ്ങൾ നമ്മള് കാണാതെ പോകാൻ കയില്ലല്ലോ
തീർച്ചയായും തീർച്ചയായും എ. ഐ ക്കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ന്ന് പറഞ്ഞാ ഇന്ന് നമക്ക് ഒരാള് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഒരാൾക്കൊരു കാ സംഭവം വേണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ എടങ്ങാറാവേണ്ടല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലൊരു അത്യാവശ്യമായ അടിയന്തരമായ ഒരു സഹായം ആർക്കെങ്കില് വേണെന്നുണ്ടെങ്കിൽ വേറാളെ ആശ്രയി വേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല ഇന്ന് ഈ എ. ഐ പോലുള്ള എന്തും പോസിബിൾ ആയിള്ളൊരു യുഗമായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയും
പണ്ടൊക്കെ ഈ സ്കൂൾകളിൽ അസൈൻമെന്റ് എല്ലാം കിട്ടുമ്പോൾ എന്താ മ്മള് സ്വന്തമായി ബുക്കും അല്ലെങ്കിൽ റഫറൻസ് ഒക്കെ ചെയ്ത് സ്വന്തമായി ഉണ്ടാക്കാറായിരിന്നു പതിവ് ഇന്ന് ആ ഒരു വിഷയം അമ്മള് ചാറ്റ്. ജി. പി. ട്ടി അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള എ. ഐ യുകൾക്ക് ഇട്ട് കൊടുത്താല് അവർ അപ്പൊ തന്നെ അതിനുള്ള മറുപടി തരണ് അപ്പൊ ഇതില് അമ്മള് പഠനത്തെയും മറ്റെല്ലാ ബാധിക്കുന്നില്ലെ അതുപോലെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന്ണ്ട് പക്ഷെ എന്നിരിന്നാലും കൊറെ ഉപകാരങ്ങളും ഇതുകൊണ്ട് ഹമ്മക്ക് ഇണ്ട് ല്ലേ
തീർച്ചയായും എ. ഐ ക്കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഇണ്ട് പക്ഷെ ഒരുപാട് തൊഴിൽ നഷ്ടങ്ങളും ഇതുപോലെ പഠനങ്ങൾക്കുള്ള എഫേർട്സ് കൊറയുന്നത് എന്നുള്ളത് ശെരിയാണ് പക്ഷെ എ. ഐ. അതിന്റെ രീതിയിൽ ഉപയോഗിച്ചു പോകാൻ എല്ലാർക്കും കഴിയട്ടെന്ന് നമുക്ക് ആശംസിക്കാം